നല്ല
ആ ഞാൻ രാവിലെ വിളിചീന്നല്ലോ ഇന്നലെ വിളിക്കാന്ന് പറഞ്ഞിട്ട് പിന്നെ എവിടെയെന്ന് ൻ്റെ
അല്ല നമ്മുക്ക് എപ്പഴും പ്പോ ഇപ്പത്തോര വസ്ഥയില് എപ്പഴും കാളെട്ക്കാൻ പറ്റിയരു ചാൻ സാഹചര്യത്തികൂടെല്ല കടന്നു പോകുന്നെ കാരണം വയസ്സായൊരു ഉമ്മിം ചെറിയൊരു കുട്ടിണ്ട് ഭയങ്കര മഴേണ് ഇപ്പൊ അപ്പൊ നമ്മക്ക് വീടിൻ്റുള്ളിലെന്നെ കുറേ പ്രതിരോധ കാര്യങ്ങള് ചെയ്തു തീർക്കേണ്ടതായിട്ടുണ്ട്
ആഹ് എന്താ ന്നിട്ട്
ഏ ഇപ്പൊ മഴ ൽക്കാലായിട്ട് നിങ്ങളവടെ താമസിക്കുന്ന ഭാഗത്ത് പകർച്ചവ്യാധി അങ്ങനെ എന്തെങ്കിലൊക്കെണ്ടോ
ഏ പകർച്ചവാതിന്നറിഞ്ഞാല് അങ്ങനെയൊന്നുല്ല പകർ ഈ സ്വതവേ ഈ വർഷക്കാലത്തിനൊരു പ്രത്യേക ങ്ങനൊണ്ടോ ന്നോയ്ചാല് ഈ സമയങ്ങളില് ന്താണ് ഒരു പകർച്ചപ്പനി പോലോത്ത കാര്യങ്ങളൊക്കെ ണ്ടായി അതായത് എപ്പ എപ്പൊ നോക്കിയാമതി, ഈ കൊറോണ കാലൊക്കെ നമക്ക് പെട്ടെന്ന് ഓർമ്മ വരും ഒരു കാലത്തിന് ശേഷാണ് അത്ണ്ടായത്. ഏ അപ്പൊ എന്താെച്ചാല് ഇത് പെട്ടെന്ന് സ്പ്രാ പരക്ക്ണ എങ്ങനെയാന്നച്ചാല് ഈ വള്ളത്തിലൂടെയാണ് അപ്പൊ നമ്മള് വള്ളത്തിലൂടെ ആ പരക്ക്ണ അസുഖങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു അസുഖാണ് എന്ത് മഞ്ഞപ്പിത്ത ന്ന്ള്ളത്. മഞ്ഞപ്പിത്തത്തിന്റെ കാര്യങ്ങളൊക്കെ ഇട്ത്ത് നോക്കിയാമതി. മഞ്ഞപ്പിത്ത നില് ഈ മഴക്കാലയോണ്ടൊരു പ്രത്യേകതണ്ട്. കുട്ട്യാള് കൂടുതൽ കോ കൊളങ്ങളിലേക്ക് ആകർഷണീയമായ ടീമാണിത് ഇവടെ കൂടുതലും കൊള ചുറ്റിക്കറങ്ങ അങ്ങനെക്കെയ്കാരം അപ്പൊ തിന്നൊക്കെ ന്താന്നോയ്ച്ചാല് ങ്ങത്തെ മഞ്ഞപ്പിത്ത പോലോത്ത അസുഖങ്ങളിന്നൊക്കെ രക്ഷ നേടാൻ വേണ്ടിട്ട് കുട്ട്യാൾക്ക് പരമാവധി ഏ ഓര് ഓര്ക്ക് പറഞ്ഞോട്ക ഇങ്ങനെകേണ് പ്രശ്നങ്ങള് ഇത് വള്ളം ചെവിലേക്ക് കേറിയാലും മൂക്കിലേക്ക് കേറിയാലൊക്കെ മഞ്ഞപ്പിത്തം പോലോത്തെ അസുഖങ്ങളുണ്ടാവും, ന്നിട്ട് ഈ മഞ്ഞപിത്തത്തിന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് വിശദീകരിച്ച് കൊടുക്ക. അപ്പൊ അങ്ങനൊക്കെ ആവുമ്പോ കു കുട്ടിയാൾ കുറെ ശ്രദ്ധാലുക്കളാവും. മറ്റേത് പറഞ്ഞാൽ സംഭവം ശെരിയാണത്. മ്മളെ ആ പണ്ടത്തെ കാലത്തൊരു സ്വഭാവമാണ് മഴക്കാലം വന്നാ വള്ളം വള്ളത്തിൽ ചാട്ആ പാടത്ത് പോയീട്ട് മീൻ പിടിക്ക്യ ഇതൊക്കെ ഒരു രസകരമായ കാര്യങ്ങളാണ്. അപ്പൊ ഇതെങ്ങനെഴിച്ചാല് എന്താണ് ഇത് ആ കുട്ടിയാളെ ഏ ചെറുപ്പകാലത്ത് വളരെ സന്തോഷകരമായ ഒരു ഓർമ്മ കൂടിയ്കാരം. പക്ഷെ ഇതൊക്കെ പറ്റും. പക്ഷെ എന്നും സ്ഥിരമാക്കണാണ് പ്രശ്നം അപ്പൊ തിലെങ്ങളെ അഭിപ്രായം. ങ്ങളെ എന്താണ് തിനെകുറിച്ച് പറനുള്ളത്.
ആ ഇത് നമുക്ക് കുട്ടികൾടെ അവർ അവരവരുടെ ബാല്യം ആസ്വദി ച്ച് തീരാണ്. പക്ഷെ ഈ സമയത്താണ് ഏറ്റ റ്റവും കൂടുതൽ ഈ പ്രശ്നങ്ങൾ പകർ കർചവ്യാധികൾ വര്ന്നത്. ഒരു ഒരു തലത്ത് കൂടെ മഴവെള്ളത്തിലൂടെ അല്ലങ്കിൽ കെട്ടിനിക്ക് ന്ന വെള്ളത്തിലൂടെ മഞ്ഞപ്പിത്തം പടരുമ്പോ, അതിന്റെ മറ്റൊരു വശത്തി ത്തി കെട്ടി നിക്കുന്ന വെള്ളത്തിൽ കൊതുക് മുട്ടിയിട്ട് ഡെങ്കിപ്പനി പ്പോ വളരെയധികം പരന്നിട്ടുണ്ട്. നമുക്കൊരു പരിധിവരെ എങ്ങനെ ഇതൊന്ന് രക്ഷിക്കാന്ന് കുട്ടിയാളെ സംര ക്ഷിക്കാന്ന് പറഞ്ഞാ കുട്ടിയാൾക്ക് ഇതിനെപ്പറ്റി പറഞ്ഞ് കൊടുത്ത് ബോധവൽക്കരി ക്‌യാ ന്ന്ള്ളതാണ് ആ അടിസ്ഥാനപരമായിട്ടുള്ളൊരു കാര്യം. ഒരു പരിധിവരെ നമക്ക് അവരെ അല്ലാതെ ഇപ്പൊരു നാല് കുട്ടികളുള്ള വീടാണെന്ന്ണ്ടെങ്കിൽ ഒരിക്കലും രക്ഷിത താക്കൾക്ക് ആ നാല് പേരുടെ പിന്നാലെ നടക്ക് ആന്ന് പറയുന്നത് ഒരിക്കലും നടക്ണ കാര്യല്ല. ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഒരു ഉമ്മാക്ക് ഒരു കുട്ടിയുടെ പിന്നാലെ നടയ്ക്കര്ക്കും, പക്ഷെ നാല് കുട്ടിയാളുള്ളൊരു വീട്ടിൽ ഒരിക്കലും നടക്കി അപ്പൊ നാലു പേർക്കും കൂടെ എങ്ങനൊക്കെയാണ് ഈ അസുഖങ്ങൾ വരുന്നത് എങ്ങനെയാണ് ഇത് പകരുന്നത് എന്ന് ത്തിട്ട് നമുക് കുട്ടിയാൾക്ക് പറഞ്ഞ്നസ്സിലാക്കി കൊടുക്കാ. കെട്ടി നിക്കുന്ന വെള്ളത്തില് ആ അതെ
പിന്നെ അതു പോൽ തന്നെ കുട്ടിയാളെ പാഠം നിരസിക്കാൻ പാടില്ല. കാരണം ന്തായ്ച്ചാൽ ഇപ്പൊ കുട്ടി ഇപ്പ ഈ ഈ കാലഘട്ടം ന്നൊക്കെ പറഞ്ഞാൽ കുട്ടിയാൾ കൂടുതലും മൊബൈല് ചാ സമയം ചെലവഴിക്കേണ്ട ടീ മ്മളകളാണ്. അപ്പൊ കുട്ടികളോട് ഇപ്പൊ ഇജ്ജ് ഓൾ ത്ത്ക്ക് പോണ്ട ജ് പൊറത് ക്ക് പോകണ്ടന്ന് പറഞ്ഞ കുട്ടിയാൾ കൂടുതലും അടിഞ്ഞുകൂടിയിരിക്കെയ്ക്കാരം മൊബൈൽമേ അത് കുട്ടിയാള് കൂടുതലും ആ ആ കൂടു കൂടുതലും കുട്ടികളെ അപകടത്തിലേക്കാണ് നയിക്ക്യ. അപ്പൊ അതിന്നൊക്കെ ഒരു രക് ക്ഷം തയ്ച്ചാല് പരമാവധി കുട്ടിയൾക്ക് എന്താണ് ഒരു ഒരു ഒരു സന്തുലിതാവസ്ഥ ഉല്യാ, അത് കുട്ടിയാൾക്ക് അതും വാണം ഇതും വാണം ന്ന നില കുട്ടിയാൾക്ക് അങ്ങനൊരു അവസരംല്ല്യാ. മറ്റേതർഞ്ഞാല് കോ കുട്ടിയാളെ വെറും അപകടത്തിലേക്ക് തള്ളിവിടലാവും. അപ്പൊ ന്താണ് ന്നാ കു തീരെ പുറത്ത്ക്ക് അറങ്ങാരിക്കാനും പറ്റൂല. കാരണം ന്താച്ചാല് കുട്ടിയാൾക് മണ് മണ്ണ്ന്ന് കിട്ടേണ്ട കൊർച്ച് അരോഗ്യപരമായ കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഇണ്ട്. അപ്പോ ഇതിനന്താ യ്ച്ചാ ന്താവും പുഞ്ചിച്ചാല് എന്താണ് കുട്ടിയാളെ എന്താ ഓൽക് പറഞ് കൊടക്കാ ങ്ങനൊക്കേണ് മഞ്ഞപ്പിത്തത്തി തിന്റെ കാലാണ് അപ്പൊ പിന്നെ എന്താണ് കുട്ടിയാൾക്കെന്നെ കൊറേ ചെർ പുച് ചെർതായിട്ടൊക്കെ മനസ്സിലാവും ഏഹ് പിന്നെ തില് മെയിനായിട്ട് മാതാപിതാക്കളല്ല ശ്രദ്ധയ്ല് ആക്ക്ണ്ട് നമ്മളെ ആഹ് തൈ ആവോ സ്ത്തില ആരോഗ്യ വകുപ്പ് ആഹ് കൊളങ്ങളൊക്കെ ഒന്ന് എന്താണ് ശുദ്ധികരിക്ക്യ ആഹ് ഇത് വരാനുള്ള വഴികൾ തടയ്യ പിന്നെ ആൾക്കാർക്ക് ക്കൊരു ശ്രദ്ധ കൊടുക്ക് ആ ഇതിലൂടൊക്കെ ആൾക്കാർക്ക് കൊറെയൊക്കെ ശെരിയാകാൻ പറ്റുംന്നാണ് ഇന്റെ ഒരു പ്രതീക്ഷ എന്താ നിങ്ങളെ അഭി
അല്ല അഹ് പഞ്ചായത്തിന്റെ ഭാഗത്തുന്ന് ഓരോ പഞ്ചായത്തിനും ദം പെടുത്തീട്ട് ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തുന്ന് നല്ല നീക്കങ്ങൾ വെരുന്നുണ്ട് കാരണം ആശാവർക്കർമാർ വീട്ടിൽക്ക് വന്നിട്ട് നാല് പൊറത്ത് വെള്ളം കെട്ടി നിൽക്കുന്ന സാഹചര്യങ്ങളുണ്ട് ണ്ടോ അല്ലെങ്കിൽ മലിനമായ വസ്തുക്കൾ കൂട്ടിയിട്ടിട്ട്ണ്ടോ അതൊക്കെ അവര് നോക്കുന്ന്ണ്ട് വലിയ രീതിയിൽ അങ്ങനൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് പിഴയും ഈടാക്കിയിട്ടാണ് അവര് പോകുന്നത് അതിന്റെ ഒപ്പം തന്നെ അവരെല്ലാ വീടുകളിലും കേറി ഇറങ്ങിയിട്ട് ബ്ലീച്ചിങ് പൗഡർ കൊടുക്കുന്നുണ്ട് കെട്ടി നിക്കുന്ന വെള്ളത്തിലും കെണറിലും ശുദ്ധീകരിക്കാന് പ്രത്യാക നി കർശന നിർദ്ദേശങ്ങൾ അവരുടെ ഭാഗത്ത്ന്ന് കൊട്ത്ത് കൊടുക്കുന്നുണ്ട് പക്ഷെ എപ്പഴും ആളുകൾ ഇതൊന്നും സ്വീകരിക്ക്ന്നില്ല എന്നുള്ളതാണ് വളരെ വെഷമകരമായിട്ടുള്ളൊരു കാര്യം ആരോഗ്യ വകുപ്പ് അല്ലെങ്കിൽ ഗവൺമെന്റ് എന്ത് പറയുന്നോ അതിനെ എതിര് ചെയ്യാനായിട്ടും കുറേ ആളുകൾ
ആഹ് അത് പിന്നെന്താ ച്ചാല് നമ്മൾ പരമാവധി ആഹ് പരമാവധി വള്ളം കെട്ടി നിക്ക്ന്ന സ്ഥല- ങള് ഒഴിവാക്ക അപ്പോ ഈ- ന്താണ് വള്ളം നിക്കാ നിക്ക്ണ സ്ഥലങ്ങളൊക്കെ ഈ കൊതുകുകളൊക്കെ ഉണ്ടാവല്ലോ അതിനെയൊക്കെ പരമാവി തടയാ ഈ കൊതുകൾ മുട്ടടുക ഐന്നാണ് ഈ പ്രധാനമായിട്ടും ഡെങ്കിപ്പനി പോലോത്ത അസുഖങ്ങളൊക്കെ ഉണ്ടാണിത് അപ്പൊ പരമാവധി അങ്ങത്തെ സാഹചര്യങ്ങളൊക്കെ ഇല്ലാതാക്കാന്ന്ള്ളതാണ് അതിനെ കുറിച്ചുള്ള വേറൊരു എന്നാ പറയാൻള്ളത്
കാരണം കൊതുകൾ തടയാൻ നമക്ക് കഴിയില്ല നമുക്ക് അസുഖങ്ങൾ വരുന്നതിന് ഒരു പരിധി വരെ തടയാൻ മാത്രേ നമുക്ക് കഴിയുള്ളൂ
ആഹ്
അപ്പൊ കൂടുതൽ ആളുകളെ ഇതിനെ പറ്റി ബോധവൽക്കരിക്ക്യ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യാണ് അത് നല്ല രീതിയിൽ തന്നെ ഇപ്പോ ഏഹ് ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഈ ഒരു മഴക്കാലം തുടങ്ങിയതിനു ശേഷം നാല് ലും മഞ്ചും ബോധവൽക്കരണ ക്ലാസ് പഞ്ചായത്ത് സംഘടിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ വളരെ കൈയ്യടി അർഹിക്കുന്ന കാര്യങ്ങൾ തന്നെണ് പക്ഷെ അത്തരത്തി ബോധവൽക്കരണ ക്ലാസുകളിലേക്ക് ആളുകൾ എത്തുന്നില്ലന്നുള്ളതാണ് വളരെ വിഷമകരമായ വേറൊരു കാര്യം അപ്പഴും ഇങ്ങനെ സോഷ്യൽ മീഡിയ വളരെ സജീവമായിട്ടുള്ള ഈ ഒരു കാലത്ത് അവർ എല്ലാ നിർദ്ദേശങ്ങളും സോ ഷ്യൽ മീഡിയ വഴി വരുന്നുണ്ട് ഇപ്പൊ ഇപ്പൊ ലേറ്റസ്റ്റ് ആയി വന്നിട്ടുള്ള ഷിഗല്ല വൈറസ്നെ പറ്റിട്ട് എങ്ങനെ പ്രതിരോധിക്കാം എങ്ങനെ വെരാതിരിക്കാം നോക്കാം വന്ന് ഒരു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ചെയ്യ്ന്നത് അതിനെ പറ്റിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞ പോലെ പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്നയ്ക്കോട്ടെ സ്കൂളാരുടെ ഭാഗത്ത് നിന്ന് ആയ്ക്കോട്ടെ ഒരു കാരണവശാലും പ പച്ചവെള്ളം കൊടുത്തയക്കരുത് തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുട്ടികൾക്ക്
എങ്ങനെയാണ് നിങ്ങടെ കോളേജുകൾലൊക്കെ ഇതിനെ പറ്റീട്ട് ഈ ഒരു പകർച്ച പകർച്ചവ്യാധി തടയാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും നിങ്ങളുടെ കോളേജിൽ നിന്ന് എന്തെങ്കിലും
ആഹ് അതായത് അത് നമ്മ നമ്മെ കോളേജിൽ എങ്ങനെയാ ചോയ്ച്ചാല് എന്താ പറ പരമാവധി വെള്ളം നൽക്കണ സ്ഥലങ്ങള് ഹ പരമാവധി മണ്ണിട്ട് തൂർക്കും പിന്നെ അതുപോലെ തന്നെ- എന്താ കുളിസ്ഥഥലങ്ങള്- പിന്നെ വള്ളം ചീത്ത വ വള്ളങ്ങൾ നിൽക്കുന്ന സ്ഥലങ്ങളിൽ- അവിടെയൊക്കെ പരമാവധി ബ്ലീച്ചിങ് പൗഡർ ഒക്കെ ഇട്ടിട്ട് പരമാവധി താക്കും. പിന്നെ അതുപോലെ തന്നെ ഈടീമിൽ കൂടുതൽ നോക്കണ്ട കാര്യങ്ങളാണ് നമ്മള് ഭക്ഷണ രീതി കാര്യങ്ങളൊക്കെ. അതായത് ഭക്ഷണം കഴിക്കണ പാത്രമായാലും പത്രം ഭക്ഷണം കഴിക്കണ കാന്റീൻ - അതുപോലത്തെ സ്ഥലങ്ങളൊക്കെ നന്നായിട്ട് വൃത്തിയായി സൂക്ഷിക്കുക മഴക്കാലായതുകൊണ്ട് ഇടക്കിടക്ക്- കുട്ടികള് വളളത്തോടുക്ക കേറുന്ന സ്ഥലങ്ങളം അപ്പോ അവിടക്കെ നിരവധി ചളികളും - അത് മുഖേന ണ്ടാക്ന എന്താണ് ബാക്ടീരിയാസ് കാര്യങ്ങളൊക്കെ ഉണ്ടാാവും അപ്പൊ അതിൽന്ന് തടയൻ എന്താ ചെയ്യ? ചാല് പരമാവധി ഇടക്കിടക്കുള്ള ക്ലീൻ- ഇടക്കിടക്ക് സ്ഥലങ്ങിൽങ്ങനെ വൃത്തിയാക്കുക കാരണം ഇത്രയും തോന്നെ ആൾക്കാരെ കൂടി ജീവിക്ക- സ്ഥലങ്ങളല്ലേ അപ്പോ ഒരിക്കലും ഒര് - ഒരാള് ഇങ്ങനെ നിന്നോട്ടിച്ചിട്ട് അതിനെ തടയാൻ പറ്റൂല. അപ്പോ പരമാവധി എലായി നിന്നും ചേർത്ത് നിൽക്കുക പരമാവധി ആൾക്കാരെ കുട്ടികളെ ബോധവൽക്കരിപ്പിക്കുകന്നുള്ളാണ് ഇതിലിപ്പോ അവിടെ ചെയ്തു വരുന്നത് ആ ഇബടെ ചെയ്തു വരുന്നത് പിന്നെ എന്താ മഴ കാലമായ എന്താണ് നല്ല ചൂട് വെള്ളങ്ങൾ ആ തടുപ്പിച്ചാറിയ വള്ളം വെള്ളം അതുപോലത്തെ വള്ളങ്ങളൊക്കെ പരമാവധി കുടിക്കുക എന്താ എല്ലാവർക്കും ഇപ്പൊ ഈ വെള്ളം പറ്റിയന്നരില്ല ചിലര് ഏത് കാലാവസ്ഥേയും ത തരണം ചെയ്യാൻ പറ്റ ഭക്ഷണ ബോ ശരീര പ്രകൃതീകരണം ചേലോൽക് ണ്ടാക. അപ്പൊ അവനാന്റെ പ്രകൃതി എങ്ങനെ നേന്നോ സ്വയം അവനമ്മന മനസിലാക്കി ഇതിപ്പോ ഒരാൾ പറഞ്ഞ കാര്യല്ലല്ലോ അപ്പൊ നമ്മൾ സ്വയം പറഞ്ഞു കൊടുത്ത് കുട്ടികളെ ഏ ഓരോന്ന് പറഞ്ഞ് കൊടുത്ത് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്ക് അപ്പൊ ഇതിലൂടെ എന്താകാ നമുക്ക് ഇപ്പൊ നിരവധി അസുഖങ്ങളും കാര്യങ്ങളൊക്കെ തടയാൻ പറ്റും എന്നാണ് പറയാല് അപ്പോ പരമാവധി ഇതിൽന്ന് ബോ ബോധവൽകയ് ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്താ വള്ളം കിട്ടിയെ നിൽക്കണ ഭാഗങ്ങള് ഒയിവാക്ക പിന്നെ എന്താ ഇപ്പൊ ഇൻഫെക്ഷനോ കാര്യങ്ങളോൊക്കെ അടിക്കണ സണ്ടങ്കി പരമാവധി സൂക്ഷിക്കുക പിന്നെ മു മുറി ആയ ഇപ്പൊ കാൽമ മുറിയോ അങ്ങനെന്തലൊക്കെല്ലോല് ഒരു പരമാവധി അത് മൂടീട്ടൊക്കെ നടക്കുക അപ്പൊ ഇതിന്നൊക്കെ നമുക്ക് എന്താകാ നിരവധി അസുഖങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും എന്നാണ് പറയാല്
വേറെ ടാ വി വിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ എത്രയും നല്ലതാണ് വരാതിരിക്കാൻ നോക്കാ എന്നുള്ളത് ഇനി അഥവാ വന്ന് കഴിഞ്ഞാല് സ്വയം ചികിത്സ ഒഴിവാക്കാ എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യാണ് നമ്മള് മലയാളികൾ ഏറ്റവും കൂടുതല് ചെയ്യുന്നത് സ്വയം ചികിത്സയാണ് അതായത് ഒരു പത്ത് ശതം ശതമാനത്തില് ഡോക്ടറെ അടുത്ത് പോയാ മാറാവുന്ന അസുഖം ഒരു തൊണ്ണൂറ്റ് ശ നൂറ്റൊമ്പത് വരെ അവർ സ്വയം ചികിത്സിച്ചെത്തിക്കും എന്നിട്ട് ലാസ്റ്റ് ആണ് ആ ഒരു വയ് ഒരു ഡോക്ടറുടെ സഹായം അവർ തേടുള്ളൂ അതാണ് ഏറ്റവും ആദ്യം മാറ്റേണ്ടത് മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്ന് മരുന്ന് പറഞ്ഞ് മേടിക്കുക ക പിന്നെ ഉപായ കൈകളൊക്കെ പരീക്ഷിച്ചു നോക്കുക അങ്ങനെയാണ്
അപ്പൊ ഇതിന്ന് ആ ഇതിനക്കെ ആ അപ്പൊ പരമാവധി ഇങ്ങത്തെ ചികിത്സകളൊക്കെ ലീവാക്കാന്ന്ല്ല ആണ് പറയാല്ലേ അപ്പൊ എന്താ ചെയ്യാണ്ട് ഇതിനക്കെ എന്താ ചെയ്യാന്നോയ്ച്ചാൽ ഫസ്റ്റിൽ തന്നെ നമുക് ഉടനെ നമ്മൾ ഇരുത്തുള്ള ആരോഗ്യ വകുപ്പൊ ഡോക്ടർമാരുമായി ബന്ധപ്പെടുക ഉടൻ അല്ലങ്കി അതെടുത്തു കളയ അല്ലങ്കി ഇത് കൂടുതൽ വഷളാക്ണ സമയത്ത് സഹാ നമ്മൾ വിചാരിക്കും ഇത് ഒരു കൊസ് റ്റമോൾ കാര്യങ്ങളൊക്കെ കുടിച്ചാ മാറുന്നില്ലത് പക്ഷേ അതൊക്കെ വെറും ധാരണ. മാത്രം ത്രമാണ് കാരണം അത് നമ്മളുടെ ശരീരത്തിനെ കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് നയിക്കുകന്നല്ലതാണ് പറയാല്ലേ അപ്പൊ എന്തൊക്കാ അ സുഖം ഉണ്ടെങ്കി പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യം നോക്കണി നമ്മള് നമ്മളെ വി വലിയോരെ ചികിത്സിക്കുന്ന പോലെ കുട്ടികളെ ഒരിക്കലും ചികിത്സിക്കാൻ പാടില്ല കാരണം അവർക്ക് അവർക്കിപ്പോ അറീല എത്രത്തോളം ഈ അസുഖത്തിന്റെ ഏ തീവ്രതയും ഏ ആ കുട്ടികൾ അത്ര അവശ്യ ഏ അത്ര അനുഭവിക്ണ്ട്ന്നും അപ്പൊ കൂടുതല് പരമാവധി എന്തെലൊക്കെ ചെറിയ അസുഖങ്ങൾ കുട്ട്യേൾ അടയാളങ്ങൾ കാട്ടി തുടങ്ങാണ് കുട്ട്യേളെ ഉടനെ ആശുപത്രീക് കൊണ്ടെയാക്കുക കാണിച്ചു കൊടുക്കുക അപ്പൊ തന്നെ അതിനുള്ള അസ് സുഖത്തിനുള്ള പരിഹാരങ്ങളും ഇതൊക്കെ ഡോക്ടർമാര് ഉടനെ തിരുന്നാണെ ന്ന് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അപ്പൊ കൂടുതല് ഈ മഴക്കാലത്ത് കുട്ടികളെ പരമാവധി കുട്ടികള് മഴ കൊള്ളണം ഫസ്റ്റ് മഴക്കെ ആദ്യ മഴയൊക്കെ കൊള്ളേണ്ടത് കേട്ടിട്ടില്ലേ അതൊക്കെ ക അയ്‌ന്ന് കൊ ർ പോഷകങ്ങൾ കാര്യങ്ങളൊക്കെ കിട്ടാണ്ടാവും അപ്പോൾ ഏ പരമാവധി ഓവറാക്കാതെ ഏ അത് നന്നായിട്ട് കുട്ടികളെ കയറിയോടൊപ്പം എന്താണ് കുട്ടികൾക്ക് കുറച്ച് എൻജോയ്മെന്റ് ആയിട്ട്കൂടുതൽ കാലം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പറയാല് ഏ ആ അപ്പൊന്നാ അപ്പൊ കുട്ടിയൊക്കെ നോക്കിട്ടോ എങ്ങനെ കുട്ടികളെ വെറുതെ പുറത്തേക്ക് വിടാൻ നോക്ക് ആ എന്ന ശെരി ആ ആ എന്ന